ഹലോ
ഹലോ എവിടെ ആ കേൾക്ക്ന്ന്ണ്ട് എന്തൊക്കെ വിശേഷം
സുഖം തന്നെ നല്ലത് എന്താ അവടെ പരിപാടി
എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല അങ്ങനെ വെറുതെ ഇരിക്കാ
ആ ഫുഡ്ഡോക്കെ കഴിച്ചില്ലേ
ഭക്ഷണൊക്കെ കഴിച്ചു
എന്തേനും ഓ എന്താന്ന് സ്പെഷ്യൽ
ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല
ആ
കറിണ്ട് പിന്നെ പയറുപ്പേരി അതൊക്കെ തന്നെ സാധാ ഫുഡ്ന്നെ
ഇന്നലെ നോമ്പ് എങ്ങനെണ്ടേര്ന്ന്
നോമ്പ് ആ കൊഴപ്പൊന്നും ഇല്ലേന്നു ഇവിടെ പിന്നെ മഴയൊക്കെ ഇണ്ടായോണ്ടേ വലിയ ക്ഷീണൊന്നും അറിഞ്ഞില്ല
ഏ മഴൊക്കെ ഉണ്ടെനോ
ആ നല്ല മഴ ണ്ടേരുന്നു
അങ്ങനെ മഴയന്നുംല്ല വെയിലെന്നെണ്
വെയില
ആ
ആ അത് ശെരി ന്നിട്ട് ചായൊക്കെ കുടിച്ചോ
ചായ ഒന്നും കുടിച്ചല്ല ചായ കുടിക്കാൻ ലേറ്റാകും
ഏ
ഉം
അത് ശെരി
ഉം ഇവിടെ ഹോസ്റ്റലില് ആയെനൊണ്ട് ലേറ്റാവും
ആ ആ അത് ശെരി
അ
ഓ എന്താ പഠിക്കണപ്പൊ
ഞാനിപ്പതാ നേഴ്സിങ്
ഓ ഏ ഇപ്പൊ ചേർന്നതാണതോ രണ്ടാം വർഷോ
രണ്ടാം വർഷം
ആ ആ എങ്ങനെണ്ട്ന്നിട്ട് എന്താ അവസ്ഥ പ
പൊറത്ത്ന്ന് നോക്കുമ്പോ പ്രശ്നല്ല ഉള്ളിൽ കേറുമ്പോളാ ത്രില്ലാവ
അത് ശെരി അങ്ങനെയ അപ്പൊ ഇന്ന് ക്ലാസ്സൊന്നും ണ്ടാവൂല്ല ലെ
ഇന്നില്ല ഇന്നും നാളെ ഇല്ലാത്തോണ്ട് ഒരു സമാധാന
അപ്പൊ വീട്ടിൽ പോയില്ല അതെന്തെ ഇപ്പൊ ഒഴിവില്ലേന്നോ
ആഹ് രണ്ടു ദിവസത്തേക്കൊന്നും ലീവിന് നാട്ട് പോവല്ല ആഹ് കൊറച്ച് ദിവസം ലീവ് വേണം അല്ല ഞങ്ങക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടേനു
ഓ ആയ്ശരി
ഇന്നേ ക്ലാസ് ഇല്ലാത്തുള്ളൂ അപ്പൊ പിന്നെ കൊറേ ആൾക്കാര് പോയി നാട്ടില് അപ്പൊ പിന്നെ ലീവ് കിട്ടാൻ പ്രയാസമാണ്
അയ് ശെരി ഇയ്യ്പ്പ എവിടെയാ പഠിക്കണത് എവിടെയാ?
ഞാൻ മൈസൂര്
ഓ അയ്ശരി ഓ അവുടുന്നൊക്കെ
ആ അതെ വെറുതെ വന്നിട്ട് തിരിച് ച്ച് ങ്ങോട്ടെന്നെ വരണം
അത് ശെരിയാ
ലോങ് ലീവ് ഉള്ളപ്പളേ വരുള്ളൂ
ആ ആ അല്ലെങ്കിൽ വന്നത് മൊതലാവൂലല്ലോ അപ്പൊത്തിനു തിരിച്ചു പോകാനാവൂല്ലേ?
ആ ആ പിന്നെ എന്ത് പറയാണോ ഓ ഇവിടെണ്ട് എല്ലാരും ഓരോ പണിയിലാണ് ഇങ്ങനെ
ആ ആ ഒരു റൂമിലെ പെറ്റാളാ
ഇവിടെ റൂമില് നാലാൾക്കാാര്
ആ ഒക്കെ കൂടെ പഠിക്കുന്നവരന്നയാ ആ
ആ എല്ലാ റൂമിലും ചെലപ്പോ അങ്ങനെ കിട്ടയില്ല വേറെ വേറെ കോഴസാരായിപ്പോ ആ പിന്നെ ഞങ്ങക്ക് ലക്കിന് ഉം അതും വന്ന ടൈമിലൊക്കെ നല്ല കോമഡി ആയിരുന്നു ഇങ്ങനെ ഒരുമിച്ച് കിട്ടുവന്നുള്ളതിന്റെ ഒരു ടെൻഷനൂണ്ടേയ്
അയ് ശരി
പിന്നെന്തോ കിട്ടി
ഉം
അതിനൊണ്ട് വല്യ കുഴപ്പില്ലാതെ പോവുന്നു
പോന്ന അത് ശെരിയാ ഒരേ ഇതിലുള്ള ആൾക്കാരാവുമ്പളേ
ആ ഇപ്പൊ നീ പഠിക്കാ ആ പഠിക്കാനാമ്പളും എന്താണെങ്കിലും ഒരുമിച്ച അങ്ങ് ചെയ്യ ആ പിന്നെന്താ അവിടെക്കെ എന്താ വിശേഷം വീട്ടില് നല്ലതന്നെ ഇപ്പൊ അമ്മനെ വിളിച്ചില്ല അമ്മനെ വിളിച്ചോക്കണം ഉം
ഡെലി വിളിക്കൂലേ വീട്ടില്
ഓ വിളിക്കും അത് എന്താ അവഡാക്കെ എന്താ പരിപാടി
ഇവിടെ എന്താ അങ്ങനെ പോകുന്നു എന്താ പറയാ എനിക്ക് രണ്ട് കുട്ടികളൾണ്ട്
ആണോ ഒരു കൊ ചെറുതിന്റെ ഒച്ച ഞാൻ കേട്ടു രണ്ടാ
രണ്ടാളുണ്ട് ചെറുതിന് ഒന്നര വയസ്സ് വലുത് എൽ കെ ജിയിലാണ്
ആ
അവൾപ്പം ഇവിടെണ്ടായിരുന്നു അവളിപ്പോ കളിക്കാൻ പോയി ചെറത് ഇപ്പടെണ്ട ഉറങ്ങണീറ്റ്
ആ ആ ആ കൊറെ ആയോ കല്യാണം കഴിഞ്ഞിട്ട്
കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം
ആ
ആ ഞങ്ങളിന്ന് പിന്നെ ട്ടെന്ന് നേരത്തെ കെട്ടിക്കുന്നോണ്ടേ
ആ എല്ലാം വളരെ പെട്ടമായിരുന്നു ആ എന്ത ണ്ടങ്ങനെ അവളിപ്പോ കെട്ടി ഒരു കുട്ടിയായി ഏട്ടു മാസമായി ബാവക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്
ആഹ
അവള് ഇപ്പൊ കെട്ടി ഇപ്പൊ കെട്ടിപ്പോൊ വാതയായി എട്ടു മാസമായി വായ്ക്ക
ആഹ് അയ് ശരി
അ തന്നെ ഇങ്ങനെ പോകുന്നു
എന്നിട്ട് പുറത്തൊക്കെ പോവോഓരൊക്കെ കൂടെ കൂട്ടേരിലൊക്കെ കൂടു
ആ് ഇവിടെ ആ ലീവ് അങ്ങനെ അല്ല പുൊറത്തേക്ക് അങ്ങനെ ഞങ്ങക്ക് അങ്ങനെ പോവാൻ പറ്റില്ല ഞായറാഴ്ച മാത്രമേ ഉള്ളു ഔട്ടിങ് ആ
ആ ശരി
ആ ഇവിടെ ഞായറാഴ്ച മാത്രേ ഔട്ടിങ്ങ് അപ്പൊ ആ ടൈമിനേ പോവുള്ളൂ
അല്ല അവിടെ എന്തോ ഏ അവിടെ കൊറെ കാണാനോ ണ്ടല്ലേ
ആഹ അത് കാണാനൊക്കെ ഉണ്ട് പക്ഷെ കൊറെേ സ്ഥലം ഒന്നും ഇപ്പഴും കണ്ടിട്ടില്ല
ഏ അങ്ങനെയാ
അതെ ഞങ്ങള്ൾ തന്നിട്ട് ഫുള്ള് തന്നെ ഓരോ ബിസി ബിസി ബസി പിന്നെ മടി മടി മടി
അ ശരി
ഇല്ല അത ഇറങ്ങിട്ട് കാര്യമില്ല
അത് ശരിയാ എവിടക്ക ഇറങ്ങണ പൈസക്ക് പൈസ തന്നെ വേണം
അതായത് ഒന്ന് പുൊറത്തൊക്കെ പോയി വരുമ്പോഴേക്ക് ഫുഡ് വണ്ടി ഒക്കും കൂടി അവളേക്ക് പൈസങ് പൊട്ട
അതാണ്
വന്ന ടൈമിനൊക്കെ ഫുള്ള് പുറത്ത് പോവന്നേനും
ആഹ ശരി
പൈസ കുറഞ്ഞു കൊറഞ്ഞു വന്ന
അതവണെ ഇതിപ്പ അവിടെ ഫീസ് കാര്യങ്ങള അടക്കാൻ അതും ഹോസ്റ്റലും പിന്നെ അതും കൂടെ ഒമ്മളയും ആ ഒരു പട തുക വേണ്ടിട്ടുംല്ലോ
ആഹ പിന്നെ അവിടുന്ന് വരുന്ന എന്തെേല് മുട്ടായി അത് ഇതൊക്കെ വാഗത്തൊന്നും വിളാക്കി കറച്ചൻകടിയും പോവും അതൊക്കെയാണ് എന്റെ അവസ്ഥ അതാണ്
ആഹ് അല്ല യറക്കൂറ എല്ലാ ദദേവസ്ഥഗന
അതെ ഈരോ നമ്മൾ കാണുമ്പോ നമ്മള് വാങ്ങിത്തന്ന് പോകവും
അതെ ആഹ
പറഞ്ഞണ്ട് കാര്യം ഇില്ല
ഓക്കെ
പിന്നെ ഇവിടുത്തെ ഫുഡ് നോ യാത്രയോ
ആഹ
ആ ഞങ്ങക്ക് വരുന്ന ഏഴു മണിക്കൂർണ്ട് നാട്ടിലേക്ക്
ഓ ശരി അപ്പൊ എങ്ങനെയക്കെ എസ് ആർടി സിക്കോ
കേസ ഡ സ
ആഹ ആഹ അ ശരി
ഇങ്ങോട്ട് തന്നെ
ഓ നേഞരിട്ടാ അത് ഇറങ്ങിക്കരണോ
ഇല്ല ഒറ്റടിക്ക് ഇ നേരിട്ട് ബസ്സുണ്ട് അതുകൊണ്ട് സുഖ ഉറങ്ങ ബസ് കേറ പിന്നെ കാലൊക്കെ ഉണ്ടാവൂല മരവിച്ചങ്ങ്
അത്ര നേര ഇരിക്കല്ലേ അരേ മണിക്കൂറൊക്കെന്ന് പറയുമ്പോ
പിന്നെ ഞങ്ങള്ൾ ക്ലാസ്സ് കഴിഞ്ഞ ഓടിപ്പോയി കേയറുന്നതാ സ്റ്റാൻഡിൽ പോയിട്ട് അപ്പൊ പിന്നെ ക്ഷീണത്തി അങ്ങ് ഉറങ്ങും
ഉറങ്ങി പോലേ ഉറങ്ങാനുള്ള ടൈമ ഉണ്ടല്ലോ അല്ലേ നാട്ടില എത്തൾ ഉറങ്ങാലോ ടൈമുണ്ട്
ഇനി അഥവാ ഉറക്ക് തീർന്നില്ലെങ്കിലും അത്രയും ടൈമുണ്ട് പിന്നെ ലാസ്റ്റ് അവിടെയാണ് ബസ് എർത്ത ആ ഫുഡ് ഇപ്പ വലിയഴപ്പില്ലതിന്റെ മുന്നേ കുറച്ച് പ്രശ്നമക്കെണ്ടേന്
ഓ
ആഹ ഇപ്പൊ വല്ല കൊഴപ്പില്ല
ഉം രാത്രിയക്കെ ബന്ത കഴിക്കുക പുറത്തുന്നന്ന്ായിക്കോ അത അവിടന്ന് തന്നെ മെസ്സ്ണ്ടായിരിക്കുംല്ലെ
മെസ്സുണ്ട് മെസ്സണ്ട് ആ് ഇപ്പൊ ഫുഡിന്റെ ഫുള്ള് അവരന്നെ കൊണ്ടു തരില്േ
ആഹ
രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ചായ രാത്രി ഭക്ഷണം അങ്ങനെ
ആഹ ശെരി നിങ്ങ ചായ അടിക്കാൻ ടൈം ആയില്ല
അല്ല ചായ ഞങ്ങക്ക് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വരിക
ഓ അ ശരി
അന്നേരത്തെ ചായ ഞങ്ങൾക്ക് അഞ്ചര കയും ആറ മണിയാകും
ഏ അപ്പൊ അവിടെ പോയി കഴിക്കണം അതോ റൂമിലേക്ക് പോണണ്ടോ
റൂമിലേക്കൊന്നും കൊു തരില്ല ഇവിടെ തഴെസ്സുണ്ട് അവിടേക്ക്
അവിടെ പോവ അല്ലേ അ ശരി
അവിടെ ചായ കൊണ്ടുവന്നിട്ട് ബെല്ലടിക്കും അപ്പൊ നമ്മൾ ഇറങ്ങിപ്പോവുക ചായ വാങ്ങ രിച്ചു കയറ
ഉ
രാവിലെ ചായ വരുമ്പോ വെള്ളടിക്കും അപ്പ പോവ
അപ്പൊ ക്ലാസ്ൊക്കെ എപ്പഴ തുൊടങ്ങല്േ എത്ര മണിക്കെ തുൊടങ്ങ
രാവിലെോട്ട് ഉച്ച ക്ലാസ്
ഏ അത് കഴിഞ്ഞ പിന്നെ പ്രിയായില്ലേ
ആ ഫ്രീ ആയി പക്ഷെ ഉച്ചക്ക് ശേഷം ശരിക്കും പോസ്റ്റിംഗ ആ ഇവിടെ ഹോസ്പിറ്റല് ആ അപ്പം അതിപ്പ ഞങ്ങക്ക് ഇപ്പ കൊറച്ച ദിവസത്തേക്ക് ഇപ്പ ഇല്ല
ആഹ ആഹ ആ ശരി
അതുകൊണ്ട് സുഖം അത് തുടങ്ങി കഴിഞ്ഞ അലമ്പ ക്ലാസ്സ് കഴ്യാ പിന്നെ ഹോസ് പിറ്റെ പോവ
ഉ ഗവൺമെന്റ് ഹോസ്പിറ്റലാ
അല്ല അവിടെ ഞാ ഇവിടെ പ്രൈവറ്റാ
ആഹ ആ അ ശരി്യ
അ അവിടെ പോവ ഫുള്ള് അപ്പൊ പിന്നെ ക്ഷീണവും
ആഹ ശരിയയാ അല്ല ക്ലാസ്സും കഴിഞ് അതും കൂടി കഴിഞ്ഞഞ് ഇറങ്ങ പോത്തി പിന്നെ പഠിക്കാനും ഉണ്ടാവില്ലെ കൊറെ
അപ്പ രാത്രി അമ്മല്ല പിടിച്ചാല
ലാബൊക്കെ തുടങ്ങിയോ
ലാ ഞങ്ങക്ക് ലാഭ് ഇപ്പ ഇല്ല അടുത്ത വർഷം
അപ്പൊ എത്ര വർഷണല്ല പോയിസ എത്ര വർഷ
വർഷം കോഴ്സ് ഉണ്ട് പിന്നെ ഒരു വർഷം ഇന്റേൺഷിപ്പ് ആഹ അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോന്നന്ന് പിന്നെ കോളേജിലാണെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട് ചെയ്യന്നാ അപ്പൊ തിങ്കളാഴ്ച തൊട്ടായി ചെയ്യണം
ഹലോ